ഹലോ
ഹലോ ഹലോ കേടാ പോളോ
കാവോ
ഹലോ എനിക്ക് കേള്
വിശേഷം
എ സുഖമാണ്
ആഹ എന്ത് ചെയ്യുന്നു ഫുഡൊക്കെ ചോറ ക ച്ചോ
ഉ ഇല്ല അയിന് ടൈം ആവണള്ളോ ഇല്ല ടൈം ആവുന്നുള്ളൂ
എപ്പഴ
ഇവിടെ കുട്ടികൾക്കള ഇവിടെ കു കുട്ടികളെ വായനൊക്കെ കഴിഞ്ഞരു എന്നായാലും പത്ത് മണിയൊക്കെ ആകും ആ ഒരു ഒമ്പത്
എല്ലാരും ഒരുമിച്ചാണോ കൈക്കല് ഹലോ
കുട്ടിയൊക്കെ കുട്ടികൾക്ക് ഒരുമിച്ച കൊടുക്ക കുട്ടികളെ ഹലോ കേക്കാവോ
ആ ആ കേൾക്കാവോ കേൾക്കാം ആഹ് കേൾക്കാം കേൾക്കാം കേൾക്കാം
കുട്ട്യാൾക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷാണ് ഞങ്ങള് മുതിർനോർ കഴിക്കാറ്
ആണോ ആ ആ പിന്നെ അവര് പഠിപ്പൊക്കെ കഴിഞ്ഞിട്ടാവും ല്ലെ അവർക്ക് ഫുഡ്‌ ഒക്കെ കൊടുക്കാറ് പഠി ഉം എന്താണ് ഇന്ന് ഫുഡ് എന്താണ് ഉണ്ടാക്കിയത്
ഇന്ന് ബിരിയാണി ആയിരുന്നു. ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ബിരിയാണി ആയിരുന്നു.
ആ ആ അങ്ങെ വീട്ടിലായിരുന്നോ പരിപാടി ഉണ്ടായി രുന്നത്
അല്ല വീട്ടിലല്ല കസിൻസിന്റെ വീട്ടിലായിരുന്നു കസിന്റെ വീട്ടി
ആണോ ആ അപ്പൊ അവിടുന്ന് കൊണ്ടുവന്നതാണോ ബിരിയാണി അപ്പൊ അല്ലാവരും പോയിരുന്നോ പരിപാടിക്കൊക്കെ എന്തായി രുന്നു പരിപാടി അവടെ ഏ എന്തായിരുന്നു അവിടെ പരിപാടി ആ സ്കൂളിൽ പോയത അപ്പൊ കുട്ടികൾക്ക് അവിടുന്ന് ചോറ് കൊണ്ട് വന്നിട്ടുണ്ടാവൂലേ ആ ഞങ്ങളും അങ്ങനെ തന്നെ എന്തെങ്കിലും പരിപാടിക്ക് പോയാൽ കുടുംബക്കാരുടെ വീട്ടിലൊക്കെ എന്തെങ്കിലു ഒക്കെ പരിപാടിക്ക് പോയാൽ ഞങ്ങളും അങ്ങൻ തന്നെയാണ് ചോറ് കുട്ടികൾക്കൊക്കെ ഞങ്ങൾ ചോറ് കൊണ്ടുവരലാണ്. പിന്നെ നമ്മൾ അവിടുന്ന് കഴിച്ചി ട്ട് പിന്നെ അവർക്ക് എന്തെയും കവർ കവർ ലാ ക്ക്യാണ്ട് ചോറ് കൊണ്ട് വരും അങ്ങനെ തന്നെയാണ് ഞങ്ങളും ചെയ്യാറ് എന്നിട്ട് ഏ ഇപ്പൊ ഇനിയിപ്പം നിങ്ങൾക്കൊക്കെ അല്ല കുട്ടികൾക്ക് മാത്രമാണ് എല്ലാവർക്കും അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടോ ഇനിയിപ്പം പുതിയതായിട്ട് വേറെ വെക്കേണ്ടി വരോ
ഏ ഏ വേണ്ട ഞാൻ രാവിലെ ഞങ്ങള് കൊറച്ച് ഞാൻ സ്‌ ഫുഡ് കുറച്ച് വെച്ചിരുന്നു. പിന്നെ അവിടുന്ന് കൊണ്ടന്ന ഫുഡ് രാവിലെ വച്ച ഫുഡും ഞങ്ങൾക്ക് നൈറ്റ്‌ ന്ണ്ട്
ക്കെബിരിയാണി ഒരു നേരൊക്കെ കഴിച്ചാ പിന്നെ കഴിക്കാം പിന്നെ തോന്നൂല. പിന്നെ അതി അതിനോടുള്ള ഒരു മട് പ്പാണ് ഈ ആ സാധാ ചോറ് നമ്മള് തിന്നുന്നെ നമ്മക്ക് എത്രയും തിന്നാം പക്ഷെ അതുപോലെ നമ്മക്ക് ബിരിയാണി ഒന്നും തിന്നാൻ കഴിയൂല അങ്ങനെയാണ് എ ആ പക്ഷെ മന്തിയൊക്കെ കഴിക്കാട്ടോ പക്ഷെ ഇതില് ബിരിയാണിയില് കൂടുതല് നെയ്യ് ഉണ്ടാവുന്നൊണ്ട് ഞമ്മക്ക് വേഗം ഒരു മടുപ്പിക്ക ഒരു ഉറക്കൊക്കെ വരലാണ് ബിരിയാണി കഴിക്കാൻ കഴിച്ച ദിവസം സങ്ങളിലൊക്കെ ഞാൻ അധികവും ഉച്ചക്കൊക്കെ കിടന്ന് ഉറങ്ങാറാണ് ചെയ്യാറ് എല്ലാർക്കും ഒരു തളർച്ചയാണല്ലോ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞാല് ഒക്കെ ഉണ്ടാക്കുവോ വീട്ടില്
ബിരിയാണി ഒക്കെ ഇണ്ട് ഇണ്ട്
ഉണ്ടാക്കാറുണ്ട്ല്ലേ ആഹ് ഞങ്ങളും ഉണ്ടാക്കാറൊ ക്കണ്ട് പക്ഷെ അധിക ദിവസങ്ങളിൽ എല്ലാ ഞായറാഴ്ചയും അധിക ദിവസങ്ങളിലൊക്കെ എല്ലാവരും വീട്ടില് ഉണ്ടാവുല്ലോ ആ സമയങ്ങളിലാണ് ഞങ്ങൾ കൂടുതലും ബിരിയാണി ഒക്കെ ഉണ്ടാക്കാറ് ഇങ്ങള് എങ്ങനെ എല്ലാരു വീട്ടിലുണ്ടാവുന്ന സമയ ത്താണോ അല്ലെങ്കി
ആഹ് നമക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാവുന്ന സമയത്ത് ചിലപ്പോ നമ്മള് വീട്ടുകാരൊക്കെ ഇപ്പൊ ഒരുമിച്ച് കൂട്ന്ന സമയത്ത്
ആഹ് ആഹ് പിന്നെ ഞങ്ങള് ഞങ്ങൾക്കെന്തെങ്കിലുമൊക്കെ കല്യാണം ക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ബിരിയാണി ഞമ്മള് കഴിക്കല്ലോ അപ്പൊ കുട്ടികൾക്ക് എന്ത് ചെയ്യും വീട്ടിൽ വെച്ചിട്ട് പോകും നമ്മള് കഴിക്കുമ്പം പിന്നെ നമ്മളെ കുടുംബക്കാരുടെ വീട്ടി വീട്ടിന്നാണെ നമുക്ക് ബിരിയാണി ഇതൊക്കെ കൊണ്ടുവരാൻ പറയാ പറ്റാ മക്കൾക്കും വേണ്ടിട്ട് പക്ഷെ വേറെ വീട്ടിൽ നിന്നൊന്നും അങ്ങനെ കൊണ്ടുരാൻ പറ്റൂലല്ലോ അതുകൊണ്ട് ഞങ്ങള് എന്ത് ചെയ്യും ആഹ് ആഹ് ആഹ് അപ്പൊ പിന്നെ മ മക്കൾക്ക് എന്ത് ചെയ്യോ അന്ന് ബിരിയാണി വീട്ടിൽ ഉണ്ടാക്കി ഉണ്ടാക്കും ഇങ്ങള് എങ്ങനെ ബി രിയാണി എങ്ങനെ പൊരിച്ച് ബിരിയാണിയാണോ വെക്കാറ് അല്ലെങ്കിൽ സാധാ ബിരിയാണിയാണോ വെക്കാറ്
ചിക്കൻ എന്താണ് ഫ്രൈ ചെയ്തിട്ടാണ് ഞങ്ങള് ബിരിയാണി വെക്കാ
ആണോ ആ അങ്ങെ ല്ലേ ഞങ്ങള് പിന്നെ രണ്ടും വെക്കാർണ്ട് കൂടുതലും കുട്ടികൾക്കിഷ്ടം പൊരിച്ച ബിരിയാണിയോ പൊരിച്ച ചി കോഴിന്റെ ബിരിയാണിയോടാണ് ആ അതാണ് കൂടുതലും ഇഷ്ടം ടം താല്പര്യം അതാണ് പിന്നെ പിന്നെ ഞങ്ങള് പച്ചക്കറി ബിരിയാണിയും വെക്കാറുണ്ട് അതേപോലെ തന്നെ ഇങ്ങ ഇനിപ്പം ഇതേപോലെ തന്നെ ആഹ് ആഹ് ആഹ് അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ പച്ചക്കറി അതും വെക്കാറുണ്ട് അത് എനിക്ക് വെക്കാൻ അറിയൂല പ പക്ഷെ ഇവിടെ വെക്കാറുണ്ട് വീട്ടിൽ ഇവര് ഇണ്ടാക്കാറുണ്ട് എനിക്ക് പിന്നെ കോഴി ബിരിയാണി അതേപോലെ തന്നെ ഇറച്ചി ബിരിയാണി ഇങ്ങനത്തെ ബിരിയാണി ആണ് കൂടുതലും അറിയുള്ളു പിന്നെ മന്തി അതേപോലെ തന്നെ അങ്ങനെത്തൊക്കെ ഓരോ നിങ്ങള് കച്ചോറ് ഉണ്ടാക്കാറുണ്ടോ തക്കാളിച്ചോറ് ഇല്ലല്ലേ അയിനോട് താല്പര്യ ഇല്ലേ താല്പര്യ ഇല്ലല്ലേ ച ആ ആഹ് ചെലർക്ക് ഇഷ്ടാണ് എന്താണ് തക്കാളി ചുണ്ടാക്ക ഞങ്ങളവിടെ അധികവും തക്കളി ച്ചോറും കുട്ടികൾ- ഭയങ്കര ഇഷ്ട അവർ ഉണ്ടാക്കുന്ന സ്കൂളിലേക്കും ഇലേക്കും ഒക്കെ കൊടുക്കാനും വേണ്ടിയിട്ടും ഒക്കെ ഞങ്ങങ്ങള അധികവും തക്കാളി ചോറ ഉണ്ടാക്കാറുണ്ട്
എ കുട്ടികള് സ്കൂളിൽ നി തന്നെയാണ് ഫുഡ് വാറ് അ
ആ ഇപ്പൊ അതിന് ആ ഗവൺമെന്റ് സ്കൂളായ എന്താണ് ചെറിയ ചെറിയ കുട്ടികൾക്കല്ലേ അവിടെന്ന് കിട്ടാ
ഒന്നു മുതൽ എട്ടാം ക്ലാസ് വരെ ഉള്ള കുട്ടികൾ കുട്ടികൾക്ക് ഫുഡ്ണ്ട്
ആ ഇപ്പം പണ്ടത്തെ പോലെ ഒന്ന് ആദ്യൊക്കെ നമ്മളൊക്കെ പഠിച്ച കാലത്ത് ആകെ ഒരു ചെറുപയറും അതേപോലെ തന്നെ അല്ലെങ്കിൽ ഒരു കടലയും അതേ- ചോറും മാത്രം അത് വെച്ചാണ്ടുള്ള കഞ്ഞിപ്പ ആക്കിയാണ്ട് വേവ കൂടുതലേറി ചോറരുന്നു ഇപ്പ അതുപോലെ
ഇന്നത്തെ മെനു ഒക്കെ കറക്റ്റ് എന്താണ് നല്ല- മെനു ആണ് സ്കൂളിലൊക്കെ
സ്കൂളിൽ ഇപ്പൊ അതേപോലെ തന്നെ ഉപ്പേരിക്ക് ഉപ്പേരി ഉണ്ടാകാറുണ്ട് സാമ്പാർ ഉണ്ടാകാറുണ്ട് ചിക്കൻ കറി ഉണ്ടാകാറുണ്ട് എല്ലാ ഇങ്ങനത്തെ എല്ലതും ഉണ്ടാകാറുണ്ട്
ഉണ്ട് മം തേങ്ങാ ചോറ്
നമ്മളെ പഠിച്ച സമയ ചെറുതയ വീട്ടിൽ നിന്ന് ഇപ്പം കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് തന്നെ എന്താണ് നമ്മൾ ഈ ഉച്ചക്ക് ചോറ്- അതിനു കറിയൊന്നും കൊണ്ടകണ്ട ആ- ആ കുണ്ടവൻ ആശ്യ ഇില്ല അവർക്ക് തന്നെ എന്ത് ചെയ്യാന കിട്ടും തന്നെ കിട്ടും ഞാനൊക്കെ എത്രയോ കൊണ്ടക്കയാണ് ഇരുന്നു ഇതൊക്കെ നമ്മക്ക് എനിക്കൊന്നും ഇഷ്ടല്ല ഇരുന്നു അവിടത്തെ ചോറ് കാരണം ചെറുപയറും വെറും ചോറണ്ടാവുമ്പോ അങ്ങനെ തിന്നാല്ല അല്ലെിൽ കട ചോറു ആയിരിക്കും അ- നമ്മൾ എന്തെങ്കിലും വീട്ടിൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൂടുതലും ഉണ്ടാകാറ് പിന്നെ നമ്മൾക്ക് ഉണ്ടാക്കാൻ കഴിയാത്ത സമയത്ത് ഇനിപ്പം വീട്ടാർക്ക് ഉണ്ടാക്കാൻ കഴിയാത്ത സമയത്ത് മാത്രം ഞവിടൊക്കെ വാങ്ങാറുള്ളൂ എ അപലെ ചോറൊക്കെന്ന് പറയയാണെങ്കില് അതേപോലെ തന്നെ മറ്റ ചക്കക്കൂട്ടാന് മാതിരി ചോറ്ണ്ടാവുക സ്കൂളില് അങ്ങനത്തെ ഇരുന്നു അതായത് ഒന്നാകെ വേവയറിയിട്ടുള്ള ചോറ് ഉണ്ട പിടിച്ച ചോറാ റേഷൻ അരിണ്ട്
വേവ് റേറ്റ് എന്തെയ്യും ഞമ്മക്ക് ഊറ്റി ഇടുമ്പോ അതെന്തെയ്യും കട്ട കുത്തണത്
ട്ട കുത്തും അങ്ങനത്തെ ചോറ ഇപ്പ അങ്ങന്നെയൊന്നുല്ല ഇപ്പ നല്ല അടിപൊളിയായിട്ടാണ് സ്‌കൂളിലൊക്കെ ഇപ്പൊ സ്കൂളൊക്കെ അങ്ങട്ട് പുരോഗമിച്ച് പണ്ടത്തെ പോലെയല്ലല്ലോ ഇപ്പ സ് സ്കൂളൊന്ന് സ്കൂള് തന്നാ അതെ ആ ആ മൊത്ത ആ മൊത്തത്തില്
ഇപ്പത്തെ ആ ഉം എല്ലാതും പുരോഗതിയിൽ വര് അല്ലെ നമുക്കല്ലേ ഓരോ കാലഘട്ടത്തില് നമ്മള് അതിലും മോശമായ സ്കൂളില് പഠിച്ചു നമ്മള് അതിലാറെ എത്രയോ ബെറ്ററായ സ്കൂളിൽ പഠിച്ചു നമ്മള മക്കൾ നമ്മൾ പഠിച്ചില്ലല്ലാരേ ബെറ്ററായ സ് പഠിച്ചോ ഇനി അവരെ മക്കള് വരുമ്പോ ഫുള്ള് ഹൈടെക്ക് ആവും
ഇനി ഇനി വരുന്ന തലമുറൊക്കെ ഇങ്ങനെ പുരോഗമിച്ച് പുരോഗമിച്ച് ഇങ്ങനെ വര്യാണ്
ആ ആധുനിക കാലത്ത്ന്ന് ത് ഇവിടെ വരെ എത്ര പുരോഗതില്
അയ്യാ ആ ഞാനൊക്കെ പഠിച്ച സമയത്ത് സ്കൂളൊക്കെന്ന് പറഞ്ഞാല് നമ്മള് ഓടിട്ട് ഏ ഇതായിട്ട് മഴൊക്കെ ചോർന്നാൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ താഴേക്ക് വന്നാ സ്കൂള് വിടും അങ്ങനെ ആയിരുന്നു ഇപ്പൊന്നും അങ്ങനെയല്ല ഇപ്പൊ ഓടിട്ട്
സ്കൂളല്ല ഒക്കെ എന്ത് ചെയ്യാണ്
ഇപ്പൊ അതേപോലെ തന് ആ ഏ ഗ്രൗണ്ടും ഒക്കെ എന്തെയ്യാണ് ആ സ്കൂളിന്റെ ഗ്രൗണ്ട് ഒ എന്ത് ചെയ്ത കട്ടോട്ടി ചാണ്ട് ഒട്ടിച്ചാണ്ട് കുട്ടിക അ ന്ന് ക കുട്ടികൾക്കൊക്കെ അത് കളിക്കാനും എല്ല ത്തിനും നല്ല ഏ ഇത്ണ്ടാക്കി വെച്ചക്കാണ് സൗകര്യങ്ങളെ ആ സൗ കര്യങ്ങൾ ഇണ്ടാക്കി വെച്ചക്കാണ് ഇപ്പൊ എന്തെയ്യ ഓരോ സ്കൂളുകളിലും പണ്ടന്നുംങ്ങനെല്ലായിരുന്നല്ലോ നമ്മള് ഇപ്പ വീണാലൊന്നും പറ്റൂല അങ്ങനെങ്ങട്ടെ ഇതാക്കാനൊന്നും പറ്റൂലല്ലോ പണ്ടൊക്കെയാന്ന് അഹാ പ ഇനിപ്പോ സ്കൂളിന്ന് തന്നെ പുറത്തോട്ടൊക്കെ പോണെങ്കിൽ പോവും ചെയ്യ അങ്ങനെ ഒക്കെ ചെയ്യാണ് റ് വിക്കാനുള്ള ആ ടൈമ്മ നമ്മൾക്ക് എന്ത് ചെയെയ്യ കുട്ടികള അവിടെ നിർത്തിയാണ്ട് പുൊറത്തോട്ടേക്കോ ഇനിയിപ്പോ പീഡിയക്ക്െ എന്തെങ്കിലും സാധനം വിിട്ടാലോ എ അധികം വാഹാനും ഒന്നിന് പോകാനും പറ്റൂല അങ്ങനെ ആരുന്നല്ലാം പണ്ടൊക്കെ ഇപ്പൊ അങ്ങനെ ഒന്നുല്ല ആ അനത്ത ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ക അ അതൊന്നുംല്ല അത്തെ ടീച്ചർമാരും കുട്ടികളും ഒരേ ഇതിലാണ് പോകുന്നത് ഫ്രണ്ട് ഒരു കൂട്ടുകാരി കൂട്ടുകാരന്മാരല്ലേ ഒരേ ലവല് ഫ്രണ്ട് ആ അങ്ങനെ അങ്ങനൊയിരുന്നു അന്ന് മ്മക്ക് ക്ക മൊഖത്ത് ത്തോടു മുഖംനോക്കാൻ തന്നെ പേടിയായിരുന്നു ട്ടി ച്ചർമാരുടെ ഒക്കെ ഏ ആഹ്
ത്തിനൊന്ന്ണ്ടേക്കും
ആഹ് അതന്നെ ആ കിപ്പൊ ടീച്ചർമാര് ഒരു ദസം വരാഞ്ഞാൽ അവർ ക്ക്ഭയങ്കര എടങ്ങോറ പ്പെ ടീച്ചർമാര് വരാ ആ ആ ആ ഞമ്മളൊക്കെ ഒരു ദിവസം എങ്ങനെങ്കിലും വരാതിരുന്ന അന്ന് കഴിച്ചിലായിന്ന് വിചാരിച്ചു ചിക്കെരി അത്രയോ ആ ഞമ്മക്ക് പറന്നാ കൊറ അടി പ്പ ആ അതാണ് അന്നൊക്കെ പറഞ്ഞ എത്രമാതിരി അടി കിട്ടുവായിരുന്നു അറിയോ ഇപ്പ അഹൊന്നു ഇല്ലല്ലോ അടി വടിയെന്നെ കൊണ്ടർല്ണ്ടോന്നൊർപ്പില്ല ഇപ്പൊ ടീച്ചർമാര് ഇപ്പ കു കുട്ടികളെ കുട്ട്യേ ളെ ഇ ടീച്ചർമാരെ അതേ രീതിയില് കുട്ടികളും അങ്ങനേണ് തോള്ള് തോള്
കൈ്യെട്ടങ്ങാട്ടും നല്ല ന നല്ല
യ ആ അങ്ങനെ തന്നെയാണ് വേണ്ടതും നമ്മൾ എടു ജീ
ഹലോ ഹലോ
ഉം
ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ